ആഹ കേക്കുന്നുണ്ടാ.
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
ആഹ് എന്താ എന്താ സുഖായിരിക്കണു അവിടെന്താ വിശേഷം?
ഇവിടാ അൽഹംദുലില്ല സുഖായിട്ട് പോണ്. പിന്നെ
ഉ ഉ എന്താ പിന്നെ കോഴികളെ ല് കഴിഞ്ഞിട്ടില്ല കത്തിക്കാക്കല് കഴിഞ്ഞോ?
ഓ ഓ ഓ വന്നാണ്.
കെ
ങാ ഹ
പൊറത്ത്.
വിളിച്ചിട്ടൊള്ളാ ഡെയ്ലി ആ ആഹ നി ഇതിനു മുമ്പ് വിളിച്ചിട്ട്ണ്ടാ എന്കി
ങാ
പ അറിയാലെ. ആഹ ആഹ് ഇല്ലാതനേ. പൊറത്തേക്കൊന്നും ആക്കൂല പട്ടികളുടെ ശല്യല്ല ഭയങ്കരം.
അതെ
ആഹ അപ്പൊ അത് കാരണ്ട് രാ രാ- വൈകുന്നേര ആവുമ്പോ ഒരു അരമണിക്കൂറ ഒന്ന് തുറന്നിടും.
ആ ആ
വാക്കിയൊക്കൊറു കൂടിൻ്റുള്ളി തന്നെ ഭക്ഷണൊക്കെ കൊടുക്കും
അതെ കൊറെ കോഴികൾണ്ടോ
ആ കൊ ഒ അ വയങ്കര കൂടുതലല്ല ഇപ്പൊ കൊറേ ഒക്ക അറക്കെം ഒക്കെ ചെയ്ത് പിന്നെങ്ങനെ വയ്യാണ്ടൊക്കെ ഉം എന്നാലും അത്യാവശ്യണ്ട് ഉം നാടൻ കോഴ്യേളാണ് പിന്നെ കുഞ്ഞുങ്ങള ഓ ഓ ഓ
ഒരു വല്ല്യെ ഫാമായിട്ടെയ് ചെയ്തൂടെ പറയ നല്ലൊരു ബിസ്
ഉം ഉം ബിസിനസാണ് ഫാമ്‌ന്നെച്ച നാടൻ കോഴ്യേളേണ് ഞാന് ന്നാലു അത്യാവശ്യം നമുക്ക് പ്പൊ അ അ നമുക്ക് നോക്കാൻ പറ്റുന്നതായ്റ്റെയ് ആണ് ഞാൻ അപ്പൊ കുഞ്ഞുങ്ങളെക്കെ നമ്മ കൊത്തിച്ച്ണ് കോഴ്യേളേക്കൊണ്ടെന്നെ കൊത്തിച്ച്ട്ടെ അങ്ങനെ അങ്ങനെ ഇത്തിരി വെൽ ണ്ടാക്കീട്ടയ്ന്റെുള്ളിൽക്കിട്ടൊട്ക്കും വല്ല്യെ കൂട്ണ്ടൊര്ണം പിന്നെ രണ്ടൂന്ന് ചെറിയ കൂടേള്ണ്ട് ആ വല്ല്യ ഒരുവിധം വലിപ്പള്ള കൂടെന്നെണ് ചെ അത് അപ്പൊങ്ങനെ കൊത്തിച്ചിട്ട് അതിരു വല്താക്കീറ്റ് ഇതിൻ്റുള്ളിട്ട് വൽതാക്കീറ്റ് വല്ല്യേ കൂട്ടിൽക്കാക്കി കൊടുക്കും
അല്ല വല്ല്യെ ഫാമൊക്കെ ആണെങ്കിലെയ് മൊട്ടക്കെ ആണെങ്കില് പ്രോട്ടീനല്ലേ
ആൾക്കാർക്ക് കൊടുക്കാറ്ണ്ട് ഞാന് ആരെങ്കിലൊക്കെ ചോയ്ചാലെയ് ഇപ്പത്തിരി കൊറവായി മുട്ട ആ പത്ത് രൂപ ആ ആൾക്കാര് വന്ന് ചോയ്ക്ക്ണ്ട് പത്ത് രൂപായ്റ്റ് കൊടുക്കാറ് ഞാന്
ആ അതെ എവിടെ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണരൊക്കെ ഇങ്ങനെ പറയണ നാടൻ മുട്ട കിട്ടന്ന സ്ഥലംണ്ടോന്നക്കെ ചോയിക്കിണ്ടണ്ട് അപ്പൊ പിന്നെ മാർക്കറ്റിലൊക്കെ ഉണ്ടന്നാ പോലും കേട്ടാ നീയടുത്തുള്ളോരൊക്കെ കഴിഞ്ഞ്ഴഞ്ഞ ങ്ങനെ ചോദിക്കണ കേക്കാം അവിടെക്കനെ ചോദിക്കാ അവിടെ ഫുള് വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകളാണേ
ഞാൻ അന്വേഷിച്ച് വരും ആൾക്കാര് പോകണം ഞാൻ കൊടുക്കും പത്തോ ഇരുപതോ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും അങ്ങനെ കൊടുകൂ നമുക്ക് ചെറിയ കാര്യങ്ങൾ ഇപ്പം നടക്കുണ്ട് ചില്ലറായിട്ട് പൈസകൾ കിട്ടുമല്ലോ മ്മൾ പറയൂലേ മ് മ് ആ അത് തന്നെ ആപ്പ ഇരുപത്തഞ്ച് ആ എന്റ ഉമ്മ വളർത്തുവാരുന്ന് ആ എന്റെ ഉമ്മാ കോഴ ഉമ്മാക്ക് ബസന ഉമ്മാക്ക് അവിടെ എന്റെ ഉ്മ്മക്ക് തുണി കടക്കണ്ടായിരുന്നു തുണിക്കട അന്ന എനിക്ക് അങ്ങനെയൊന്നുല്ല അത് തന്നെ ഇപ്പം പ്രായായി പ്രായായി ഉമ്മാക്ക് എന്നാലും ഉമ്മ കോഴിനെൊക്കെ വളർത്തിയവർ ഞാനും അങ്ങനെ നമ്മ അങ്ങനെ കണ്ട് വളർന്നയല്ലേ കാര്യം നമ്മ പഠിച്ചോണ്ടി കല്യാണം കഴിഞ്ഞ് ന ലാബോട്ട് ടെക്നീഷ്യൻ പഠിച്ചുകൊണ്ടിരി എസ്എൽസി പാസായി പിന്നെ അയ്യോ ടൈപ്പ് അന്നൊക്കെ ടൈപ്പും ഒക്കെയല്ലേ
അതെ അന്നത ഒരു സ്റ്റൈൽ അതാണല്ലോ അല്ലെ
ആ ആ അത് ഇന്നത്തെ കമ്പൂട്ടർ അന്നത്തെ ടൈപ്പ് ഷോർട്ട്ന്റും പിന്നെപ്പം ലാബ് ടെക്നീഷ്യൻ ച്ചോണ്ടിരിക്കല്ലിയോ പഠിച്ചോണ്ടിരിക്കുമ്പോ കല്യാണം വിന് പഠിച്ചൊന്നുല്ല ഉം അന്നത്തെ താലത്ത് അന്നത്തെ താലത്ത് പിന്നെ അങ്ങനെ പഠിപ്പി ക്കൊന്നുല്ല മോളെ കല്യാണം കഴിഞ്ഞാല് ഇന്നൊക്കെ പഠിപ്പിക്കും അന്ന്തകം അന്ന് എസ് എസ് എൽ സി പാസ് മതിയായിരുന്നു നമുക്ക് ലാബോറട്ടറി ടെക്നീഷ്യൻ
ഇല്ല
ഉം ആ എന്റൊ എൻന്റെറെങ്ങളളെ ങ്ങളെ കല്യാണം കഴിച്ചിട്ട് അവള് ഡഗ്രിക്ക് പഠിക്കായിരുന്നു അന്നിട്ട് ചുണ്ടരി ക്കൽ പ്രഗ്നന്റായി ഇപ്പൊ പ്രഗ്നന്റ്ായി പ്രസവൊക്കെ കഴിഞ്ഞഞ് അതിന് ശേഷം പഠിപ്പിച്ച ങ്ങ പഠിപ്പിച്ചിട്ട് ഇപ്പൊ ബാങ്ക് ഗവൺമെന്റ് ബാങ്കില് ജോലി ആൾക്ക് ഗവൺമെന്റ് ജോലിയോ തൊട്ടടുത്തന്നെ കിട്ടി ജോലി ആ അതവാ ആ ആ അത് തന്നെ അ മൂത്താങ്കെള കല്യാണംകഴിച്ചപ്പോളും എന്റെ പറഞ്ഞിട്ട് പഠിപ്പിക്കെണെങ്കിപഠിപ്പ ണ്ടായില്ല പക്ഷെ അവൾക്ക് ഫാഷൻ ഡിസൈനി അവള് നല്ലോണ്ണം തയ്ക്കും ഓ ഇപ്പ അവര് വേറെക്കെ താമസിച്ച അപ്പോൾപ്പപ്പോ നല്ല ബിസിനസ് ഉണ്ടായിരിക്കും ഇങ്ങനെയാന്ന് വെച്ചൽൾ ക്ഷണ തയ്ച്ച് നല്ല
ആ ആ സ്വന്തയിട്ട് ഇപ്പ നമ്മളൊരാളായിട്ട് അടി അടിചെൽപ്പ ക്കെയ നല്ലത് അവർ എന്ത ആഗ്രഹിച്ചെങ്ക അതിലക്ക് പോകാനാ നല്ലത് അതെ അതാണ് വേണ്ടത് അതിപ്പോ നല്ല രീതിയിലായിട്ട് ഏതൊരു ബിസിന രീതി ജീവിക്കുകയാണെങ്കും ആ
ഇനിക്ക്ന്തക്ക പറാന പൊറത്ത ഉറങ്ങിപ്പോയി അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊ ഒരു അവസ്ഥ അ അല്ല ഞാൻ വീട്ടീന്ന അപ്പൊ അതുകൊണ്ട് നമ്മ വീട്ടി നമ്മുക്കെന്തുട്ടാ ചെയ്യാന്ന്ച്ചിട്ട അങ്ങനെ നമ്മള വീ വീട്ടിലപണി നമ്മച്ചയ്യണ്ട് അ ലോണമ്പാ നീന്താ മ വട്ടല ലേ ഒരാൾക്ക് നമ്മ ചെയ്യിക്കുകയാണെങ്കിലോ ഞൻ എ അത്ര വയെങ്കിലും ഞാനൊരു ആ ആളെ വിളിച്ച് അങ്ങനെ വീ പണി ചെയ്പ്പിക്കൂല കാരണം അപ്പൊ ഞാനാല്ലിക്കും ഞാനപ്പ പണെടുത്ത ആ കൂലിഞ്ഞ ആകുമ്പോൾ അല്ല നമ്മൾ അതാക്കുന്നതിന് തുല്യല്ലേ ആ എത്ര വയ്യെങ്കിലും ഇവിടെയൊക്കെ എല്ലാവരും
അതിന് അത്ര മൂല്യങ്ങ നമ്മള് നമ്മുക്കുണ്ടാവും പക്ഷെ മറ്റുള്ളവർക്ക് ആ അത് വീട്ടിൽ ജോലില്ലേ അങ്ങനെ ഇതാവും പക്ഷേ പുറത്തനിന്ന് ഒരാളെ വിളിച്ച് ചെയ്യിക്കുമ്പഴാവും
ഇപ്പൊ നമ്മുടെ അടുത്തുള്ളവരൊക്ക അങ്ങനെ ചെയ്യിപ്പിക്കും
അതെ ആ ഇവിടെ എങ്ങനെ കാണാറുണ്ട്ട്ടോ പക്ഷെ നല്ല പൈസയും കിട്ടുന്നന്നല്ലോ
ആ ഉവ്വ ഒജി ഒജി ഒജ് എണ്ണൂറ് രൂപ ഒരു ദിവസം ഒരു കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ പെണ്ണ് അടിച്ച് തുടച്ച് വൃത്തിയാ കൊടുത്ത എണ്ണൂറ്റ് രൂപ കിട്ടും പിന്നെ പാർട്ടേമ് പണീണ്ട് അങ്ങനെ ഒര് വീടുകളില് ചെയ്യണത് അതിനും മുന്നൂ നാനൂറ് അഞ്ഞൂറൊക്കെ ഒരു ദിവസം മൂന്ന് വീട്ടി പണി എടുത്ത നല്ല പൈസ്
അതെ ആാ അങ്ങനെ ചെയ്യണവരുണ്ടേ കാരണം ആ അതായത് മതിയായ എത്ര വിദ്യാഭ്യാസം ഒന്നും കിട്ടിയിട്ടില്ലച്ചെങ്കില് ഇപ്പൊ അങ്ങനത്തെ ജോലികള് ചെയ്യയാണെങ്കിൽ അവര് അതിന്റോയ അതിനൊക്കെൂടുതല് വരുമാന കിട്ടുണ്ടാവും
ആ പിന്നെ വീട്ടുപണിന്ന് പറയണത് ഇപ്പ വീട്ടുപണിക്ക് ആൾക്കാരെ കിട്ടാനില്ലേ
ആാാ
അപ്പൊ പിന്നെ നല്ല കാശനും വീട് പണിക്ക് നമ്മടെ വീട്ടിൽ തന്നെ എന്തോരം പണിയുണ്ട് ആ വ എല്ലാതും അവര് നല്ലതായിട്ടണഞ്ഞ ആഹ നല്ലതായിട്ടണഞ്ഞ എനിക്ക് തോന്നണ അവര് എപ്പഴും പഞ്ഞി എടുത്തല്ല ജീവിിക്കൻ പണിയെടുക്കൻ മടിയുള്ളര് അതെ
അല്ല അവരിപ്പ നല്ലൊരു കാര്യം തന്നെ ചെയ്യണത്. ഇതിപ്പോ അത്ര കൊറച്ച് കാണാനൊന്നുംല്ല ഉം അല്ല ചിലർക്കങ്ങനെ ഉണ്ടാവേ ചിലർക്കങ്ങനെ ണ്ടാവും അങ്ങനെ വീട്ട ജോലില്ലേ അങ്ങനൊക്കെ പക്ഷെ അവര്ടെ തലവേദന കൂടുതലാകും അവരും. മറ്റൊർക്ക് ഇട്ടുണ്ടാവുക ചെയ്യണവർക്ക് അവർ അന്തസായിട്ട് ജീവിക്കയും ചെയ്യും അത് കണ്ടിട്ട് ആഹ്
നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ
ആഹ് ഒരു സീരീസൽ അങ്ങനെ കണ്ടിണ്ടായി ഞാന് ഒരു ചേച്ചി ഇങ്ങനെ മുറ്റടിച്ച് വരിയാവും. ഇപ്പൊ കമ്പ്യൂട്ടറിൽ ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാം. അപ്പൊ ആഹ് ചേച്ചിങ്ങനെ വിളിച്ച് സംസാരിക്കേ എം പതിനായിരം രൂപയ്ക്ക് ഞാനെങ്ങെനെ കൊട്ന്ന് തെരാ? ഏ ഇപ്പൊ ഒരു രണ്ട് വീട്ട്ത്തെക്കൂടി സാലറി കിട്ടാണ്ട് ഇന്നാ അഹ്കൂടി കുട്ടീട്ട് എമ്പയിനായിരം. അടുത്ത മാസം തരാം പറയും. അപ്പൊ ആഹ് കുട്ടി വന്നിട്ട് ചോയിക്കും ചേച്ചിക്ക് എത്ര സാലറി അപ്പൊ എൺമ്പതിനായിരം അതെങ്ങനെ ഒരു വീട്ടില് ഇരുവതിനായിരം അങ്ങനെ നാല് വീ
ആഹ് നാല് വീട്ടിൽ ചെയ്യ്മ്പോ നല്ലൊരു ശരി അങ്ങനെണ്ട് അങ്ങനെ ചെയ്യ്ണ് ണ്ട്-
ആ പെങ്കുട്ടി പറയ എ ക്ക് രണ്ടുമൂന്ന് വീട് ഇട്ത്തെരോയ്ക്ക്യോ?
ആഹ് സെര്യാണ് ഇപ്പൊ എന്റെ എന്റെ അമ്മായി എന്റെ മാമാടേ ഭാര്യ മാമ മാമാടെ മോൻ അമൃതേല് ഡോക്ട്രാണവര് അപ്പൊവനപ്പവ് ആദ്യം കൊർച്ച് നാള് പഠിച്ചിര്ന്നേയ് കാർഡിയോളിസ്റ്റണ് അപ്പ അമൃതൽ പഠിച്ചിര്ന്നു അപ്പങ്ങനെ പഠിക്ക്ണ സമയത്ത് അവടെ ഫ്ലാറ്റ് ഉണ്ടായിട്ക്ക അപ്പോ ഫ്ലാറ്റ് ഇട്ത്തമ്മായി അവടെ കൊർച്ച് നാള്ണ്ടായി അപ്പ ഒരു പെണ്ണ് വെക്കാനും ഒരു പെണ്ണ് വൃത്തിയാക്കാനായിട്ട് വരും പാർ ട്രൈം ജോലിക്കേ ഒരാള്. ക്ക് നാനൂറ് രൂപെന്ന്. ഒരാള് വെക്കണത്. കൊറച്ച് പേര് മണിക്കൂർത്തെ പണിയേറ്റാണ ചെയ്യണന്നത്. ഏ അ ചെയന പണിക്ക് ഒരാളിക്ക്. മണിക്കൂറിന് നിത്ര. ഒരാൾക്ക് മണിക്കൂറിന് ഇത്ര. അപ്പൊ രണ്ടാൾക്ക് നാനൂറ് റു പ്പിച്ച് കിട്ടും.
ആഹ്
ഒരു ദിവസം ഒന്ന് ന്നാലോ ച്ചിച്ചു നോക്കിയേ. അപ്പ അ അങ്ങനെ. ഒരു മണിക്കൂർ വെച്ച് ഒരേ വീടുകളില് എറണാളം. ത്തനെ നീ നല്ല കാശല്ലേ അപ്പ ഒരു. കാര്യാട്ട് കഷ്ടപ്പെട്ടിട്ടണ്ട്. അവര് കഷ്ടപ്പെട്ടിട്ട് തന്നെയണ്. അല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ്. ങാ അപ്പൊ അപ്പ അതു പറഞ്ഞ അങ്ങെനെ. ക്ക ന്ന എന്നത മൊത്തൊല്ല. ആഹ് അവർക്ക്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല. തന്നെല്ല കൈയി പൈസ പൈസ കി മ്പോ നമുക്കേ എന്ത് ബുദ്ധിമുട്ടും നാം ഏറ്റെടുക്കും.
അതെ, ശരിയാണ് ട്ടോ.
ന്നുണ്ടെങ്കിൽ നമ്മറങ്ങും എ ഇല എല്ല പറണേ. ഇപ്പ നമ്മെടെ നമ്മെടെ നാട്ടിലാണ് നമു കങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്. പുറത്തെറങ്ങി നമ്മളറിയാ പറും ഇൽ നമ്മെക്ക് ചെയ്യാ.
ഗൾഫിൽ പോ നിങ്ങള് എന്നെ നോക്കി നിക്ക്. ഇവിടൊന്നും ചെലപ്പോ ഹോട്ടലിൽ ഇതിലൊക്കെ നിക്കാന്. ഗൾഫിലൊക്കെ അപ്പ അവിടെ അതന്നെയവും പണി ക്ലീനിങ് അതൊക്കെയ പണി ഉണ്ടാവുക പക്ഷെ അവരത് അല്ല ചെയ്യ്ണ്ടാവുക
പെണ്ണുങ്ങള് ഇപ്പ ഇവിടെ പോ പോകുന്നുണ്ട് ചെലപ്പവരൊക്കാ ഹൗസ് വൈഫ് ഹൗസിലെ വെല വീടിന്റെ പണിയായിട്ടും പിന്നെ അതുപോലെ തന്നെ പ്രസവം നോക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ചെയ്യുന്നവരുണ്ട് ചെലപ്പോ നേഴ്സിംഗ് പഠിച്ച കുട്ടികളൊ ക്ക്യായിരിക്കാം ഉം അങ്ങനെയുള്ളവര് പോയിട്ട് ഹോം നേ നേഴ്സായിട്ടൊക്കെ ജോലി ചെയ്യുന്നോര് ഇഷ്ടം പോലുണ്ട് എന്റെ അറിവിലിണ്ട്
ഒരു വരുമാനം നല്ല രീതിയിലുള്ളത് ആയാ മതില്ലോ
ആഹ് ആരെന്ത് ചെയ്യുന്നേലും മാന്യമായ പണി നമ്മൾ ചെയ്യുന്നു ഒരാള് ശുശ്രൂഷിക്കാ ന്ന് പറിണത് അതൊരു
അതെ ആഹ് ന്നാ ഞാൻ വിളിക്ക്യാട്ടോ
ആഹ് ശരി ഓക്കെ